ഹലോ ഹലോ
ഹലോ കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ഞാൻ ആദ്യം എടുത്ത് എടുത്തപ്പോഴത്തേക്കും ഇടയ്ക്ക് ആ ആഹ് ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചില്ല
ഉം
ചായ കുടിക്കുകയാതേ ക്രീം ബണ്ണ് കഴിച്ചുനോക്കാം. വീട്ടിൽ ചുമ്മായിങ്ങനെ ഇരിക്കുവാ ആകെപ്പാടെ കാക്കിലോ ഉം എന്നിട്ട് ആഹ് ഏയ് അഞ്ചാംതി ആണ് അതിങ്ങനെ ഓർത്തായിരുന്ന് വാ അപ്പം ഇന്ന് ആ ഞായറാഴ്ച ഇവരൊക്കെ നിക്കുന്ന ദിവസം ഒന്നും നടക്കില്ല അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് സമയം ഇല്ല ഇന്ന് പണി തീരുമ്പോൾ തന്നെ താമ താമസിച്ചു പോകും. അതുകൊണ്ട് നാളെയാകട്ടേന്ന് പറഞ്ഞു ആഹ് അങ്ങനെയാ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞാ അപ്പൊ എന്താ പണി ഞാൻ പറഞ്ഞാ എല്ലാം ചെയ്യ മീനൊക്കെ വാങ്ങ വന്നപ്പോ താമസിച്ചു പോയി പിന്നെ കുളിച്ച് കയറിയപ്പോ തന്നെ കുളിച്ച് കേറിയപ്പോ മൂന്ന് മണിയായി. പിന്നെ അത് കഴിഞ്ഞ പിന്നെ മക്കൾക് ചോറെല്ലാം കൊടുത്ത് ആഹ ചോറും എല്ലാം ചോറും എല്ലാം ഉണ്ടെല്ലാം കഴ ന താമസിച്ച് പോയി പിന്നെ ആ സമയത്ത് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നേരമില്ലല്ലോ
അതില്ല ആ ആഹ്
പിള്ളേർക്ക് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ കൊഴപ്പില്ല ഇനി കൂട്ടുകാരാരെങ്കിലും എന്താ സാധാരണ ഇവര് കൂട്ടുകാർ കൂടി എന്താ സർപ്രൈസ് ആയിട്ടൊണ്ട് കേക്കും ഒക്കെ കൊട്ത്ത് മുറിക്കുന്നതാ അപ്പൊ ഞാൻ ഓർത്ത കഴിഞ്ഞ അങ്ങനെ എങ്ങാനും ഉണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല ഇതുവരെ ഇനി രാത്രിയില് എങ്ങാ ഇവര് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടോന്ന് ആർക്കറിയാം
ആഹ
ഇമ്
ആഘോഷല്ല ആഘോഷിക്കോ ല്ലോ
ആഹ ഇപ്പോഴത്തെ മക്കക്കെല്ലാം ആഘോഷങ്ങളുണ്ടല്ലോ എനിക്കങ്ങനെ പൊതുവേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇഷ്ടമില്ലാത്ത ആളാ
ഉം ഉം
ബർത്ത്ഡേയുടെ അന്ന് കേക്ക് മുറിക്കാൻ എനിക്കിഷ്ട പിള്ളേർക്ക് നിർ നിർബന്ധമാ അപ്പം അയിന് ഇളയെ കുഞ്ഞത് പറഞ്ഞ അടുത്ത ആഴ്ച അവളുടെ ബർത്ത് ഡേ അപ്പം അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ ആണേ എനിക്ക് കേക്ക് ഉണ്ടാക്കണേ
ആ
മക്കൾക്കറിയ ഞാൻ ഇങ്ങനെ ആഹ് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അടുത്തയായ്ചയാന്ന് പറഞ്ഞപ്പം ഉടനെ അടുത്ത ആഴ്ചയാണ് എന്റത് അപ്പം എനിക്കും കേക്ക് ഉണ്ടാക്കി തരണേ
ഉ
ഭയങ്കര അരങ്ങല്ലേ മക്കൾക്ക് സത്തിയും പിടിച്ചിരുന്ന് മുറിക്കാൻ ആഹ പിള്ളേർക്ക് രസവാ
ഉം
മുഠായി മേടിപ്പിക്കും പാക്കറ്റില് ഒരു പാക്കറ്റ് മുഠായി മേടിച്ച് ആ അയലൊക്കെത്തും സ്കൂളിലും മദ്രസ എല്ലാം മ ഞൻ പറഞ്ഞെ എടി മദ്രസയിലൊക്കെ കൊണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോ പറയും മദ്രസയിലൊക്കെ ഇപ്പൊ പിള്ളേരെല്ലാം കൊണ്ടുവരും പണ്ടത്തെ പോലെയല്ലാന്ന്
ആഹ് ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് ഇഷ്ടമാണല്ലോ
ആഹ പണ്ട അങ്ങനെ കൊണ്ടുകത്തില്ലെർന്നോല്ലോ
ആ കൊണ്ടൊവുല ബർത്ത്ഡേ ആഘോഷിക്കാൻ പള്ളതല്ല നമ്മള് പറയണത് പിള്ളർക്കതെ അത് മതി ഉം ഒര് ആയസ് കുറയുവാൻ ചിന്തിക്കുന്നില്ല ആരും നമ്മള് മരണ മരണത്തിലേക്ക് ആഹ മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക ചിന്തിക്കൂല അത് വല്യൊരു ആഘോഷമാണ്
ആ ഒരാളുടെ ബർത്ത്ഡേ ആകുമ്പോ അടുത്ത ആള് ചോദിക്കുന്നത് എന്റേത് എപ്പോഴാ ഇനീന്നാ ചോദിക്കുന്നത് എനിക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചോക്കോ ഈ ഫോണിലില്ലേ ഇങ്ങനെ ഷോർസിലെല്ലാം ഇങ്ങനെ സർപ്രൈസ് കൊടുക്കൂല്ലോ പേരൻറ്സ് സർപ്രൈസ് കൊടുകോലോ മക്കൾക്ക് അതുപോലെ ഇതുവരെ സർ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഒന്നും തന്നില്ല ഈ പ്ര്രാവശ്യമെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാവോന്ന്
അങ്ങനെ ഇവളെ എറെ മോള് പോയിക്കുവായിരുന്നു എന്നാ ഒരു കൂട്ടുകാരി ഒന്ന് വിളിച്ചോണ്ട് പോയി അവക്കടെ ബർത്ഡേന്നും പറഞ്ഞഞ് ഏട്ടന്റെട്ത് പോയിട്ട് ഞാൻ പറഞ്ഞ സന്ധ്യക്ക് മുമ്പേ വരണം പറഞ്ഞഞ് അവിടെ പോയപ്പം അവരുടെ ഉമ്മിയും അനിയത്തിമാ അനി യത്തിയെല്ലാം കൂടെ ഒരു ഗിഫ് റ്റ് വെച്ച് വലിയ ബോക്സിലാക്കി കെട്ടി പറക്കി പല സ്ഥലത്തിൽ വച്ചേക്കുവാന്നോ
ആഹ്
ന്നട്ട് ഇവൾക്ക് ഒര് ക്ലൂ കൊട്ക്കും. ന്നട്ട് അവള് എല്ലായിടത്തോടെയും നടന്ന് എ തപ്പിപ്പർക്കി എട്ത്ത് പ്പ എല്ലാങ്ങ് എട്പ്പിച്ച് നട കൊണ്ട്
അതെയാ, എന്നിട്ട് എന്തൊക്കെയുണ്ടായിരുന്നാ ഗിഫ്റ്റിന്റെ ആത്ത്.
എല്ലാം ചെറിയൊരു ഗിഫ്റ്റായിരുന്നു പറഞ്ഞു പ്പേ ഒരു കളി പോലെ
ആഹ് പിന്നെ പിള്ളേർക്കൊരു സന്തോഷും അല്ലേ
ആഹ്, ഒരു പായസോം അട അടപ്രാ പായസോം പിന്നെ ഏ ബിരി ഞാൻ കെടന്ന് ഉറങ്ങി ഞാൻ സന്ധ്യ മ്പ പർഞ്ഞു ബിരിയാണി കഴിച്ചില്ല്യ അവള്. അവള് പായസം കുട്ച്ചിട്ട് വന്ന്.
ആഹ്‌, ആഹ് ഇവള് ആഹ് ഇവള് എന്തേലും ഗിഫ്റ്റ് കൊണ്ടോയി കൊട്ത്തോ?
ഇല്ല ഇവള് അറിഞ്ഞില്ല ഇവള് വന്ന് വിളിച്ചപ്പോഴ പറയണത് വാടിന്ന് വിളിച്ചപ്പോഴ ഇവിടെ അറിയ്ണത് ബെസ്റ്റാന്നൊക്കെ അറിഞ്ഞായിരുന്നെ വി ആരെ വിളിക്കണ്ടെ നമുക്ക് അറിയാൻ പാടില്ലല്ലോ
ആഹ്, വേറെ പിള്ളേര് വല്ലവരും ഒണ്ടായിരുന്നോ?
ഇല്ല അവരുടെ കസിൻ മാത്രേ ഉള്ളായിരുന്നു
ആഹ് ഉള്ളായിരുന്നു
ആഹ്, ന്നട്ട് ഞാൻ പർഞ്ഞ് ഒരു ബൗ ഇഞ്ഞൊരു ഒരു സ്നഗി വാങ്ങിക്കൊണ്ടോയി ഇട്ട് കൊടുത്തു കൊണ്ട് കൊടുക്കാൻമേലായിരുന്നോ ചോയിച്ചു
ആഹ്
ഒരു സ്മോള് മതിയായിരല്ലോടി ഇന്നൊക്കെ പറഞ്ഞ ഞാനും കളിയക്കിയോളെ ഏഹ് മൂ മൂന്ന്
ക്ക് ഭയങ്കര എറങ്ങല്ലേ.
ആഹ്
മൂന്ന് ആ മൂന്ന് പേര് ന്നൊന്ന് വിളിച്ചിട്ട് വര വിളിയ്ക്കാൻ പർഞ്ഞേക്കുവായിരുന്നു ഇവിടെ. ഉം ആക്ടിവായിട്ട് മഴയായിട്ടും റെയിൻകോട്ടും കൊണ്ട് മൂന്ന് പേരും പിന്നെ ഇവക്കൊ റെയിൻകോട്ട് കൈയെടുത്ത് കൊണ്ട് വന്നേക്കുന്നു
ഏഹ് ഹേ, എന്നിട്ട് അവര് പോയി, ഏ റെയിൻകോട്ടും ഒക്കെ ആയി ഇട്ടോണ്ട്. ഔടെ ഔടെ അടുത്തെന്നെയിരുന്നോ
ആഹ് അടുത്ത് തന്നെ
ആഹ് പിള്ളേർക്കൊരു രസം ഒരു കേക്ക് മുറീന്ന് പറഞ്ഞാ
അവന്റെ കുളിക കൊടുക്കണം നിനക്ക് ഇഷ്ടള്ള സ്ഥലത്താ വെച്ചേക്കുന്നത് അപ്പൊവള് ഇഷ്ടന്നൂല്ലാതെ കറക്റ്റായിട്ട് കണ്ട് പിടിക്കാനറിയാം ഹ്‌ഹ് ഒരു ആ
അങ്ങനെ പറയുമ്പോഴത്തേക്കും പിള്ളേരെ
ആഹ് അലക്ക് ഇഷ്ടായി സ്ഥലവും ആയിരിക്കുന്ന് പറഞ്ഞ പിള്ളർക്ക് ഇപ്പത്തെ പിള്ളർക്ക് അടുക്കള വേണ്ടല്ലോ എല്ലാർക്കും ഓഡർ യല്ലോ ഓഡറല്ലേ
ആഹ് എല്ലാരും ഓഡറ് ഫോണ് അക്കൗണ്ടി പൈസ മാത്രം മതി ഒരു ഫോണും മതി വേറെ ഒന്നും വേണ്ട
സമയാമ്പം സമയാമ്പം
എൽ പിന്നെ എല്ലാം ഫോണിക്കുടെ വിളിച്ചു എല്ലാം റെഡിയാക്കിയലേ അപ്പോ മുറ്റത്ത് വരുവേലേ എന്നിട്ട് ആ ഇത്രയും രൂപ, അത്രയും രൂപ ഒന്നല്ലെങ്കി അക്കൗണ്ടീന്ന് കൊട്ക്കും. അല്ലെങ്കി ഏഹ് ക്യാഷ് ഓൺ ഡെലിവറി
ഉം, ആഹ്, ആഹ് അതെന്നെ.
ആ ആ കൊടുത്തേക്കല്ലേ ആഹ് ആ അതേ അവര് വാപ്പിമാരോട് ചോയിക്കുമ്പം വാപ്പിമാര് കൊടുക്കുകയും ചെയ്യും നമ്മള് കൊടുക്കണ്ടാന്ന് പറഞ്ഞാല് നമ്മള് കുറ്റവും പറയും
ഉം നമ്മളെ കുറ്റം പറയും നമ്മള് ആ കുട്ടികൾക്ക് നമ്മള് എതിര് നിൽക്കുമ്പോ നമ്മള് ചള്ളാകും അതിനും നല്ലത് മിണ്ടാതിരിക്ക്ണിയാ
അയലുംഭേ ആ പ്പം ഇപ്പോ ഞാനൊന്നും മിണ്ടേല പിന്നെന്തേലും വേടിക്കുവാണെങ്കിൽ നമ്മക്കും കഴിക്കാലോന്നോർത്ത് ഞാൻ മിണ്ടേല
ആ അതൊന്നും കാരണമ്മാർക്ക് ഇഷ്ടപ്പെടൂലാടി
ആ അത് ശരിയാ
അവർക്ക് ഈ കുഴിമന്തിയൊന്നും ഇഷ്ടാത്തോണ്ട് അവര് പറയും ഇത് എന്നതാ ഇത് അങ്ങനെ മേടിക്കേണ്ട പറയും ക്കണ്ടാന്നൊക്കെ പറഞ്ഞ് ഈ ടുവിയോ എന്നാ കണഎ അങ്ങനെ അങ്ങനെയൊക്കെ അവധി ചോയിക്കും അപ്പെന്നാ
ല്ലേ
അവര് കഴിക്കാരിക്കുന്നമ്മ ആ അവര് കഴിക്കാരിക്കുമ്പോ നമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടു ആവും
ആ അത് ശരിയാ ആവ് ആരാ അവർക്ക് ആർക്കും വേണ്ടല്ലോ ഈ ഇച്ചിരി പ്രായമുള്ളോര് ആരും കഴിക്കൂല്ല
ആ അവരൊക്കെ കുഴിമന്തി കഴിക്കേല്ല കുഴിമന്തിവിടെ കൂടുതലും വാങ്ങുന്നത് അതാ കൊണ്ടന്ന് ഒ എന്താ ഒ അച്ഛ അങ്ങോട്ണ്ട് പോകുമ്പോ തന്നെ മക്കള് പറഞ്ഞു വെക്കും അപ്പൊ പിന്നെ വണ്ടീല് കൊടുത്തു വിടും
ആഹ
ആഹ ആഹ
എ മറ്റേ ഈ ഷവർമ്മയൊന്നും കഴി മേടിക്കൂലേ.
ഷവർമായും മേടിക്കും ഷവർമ്മ വേടിക്കുമ്പോ പിള്ളേര്ടേൽ പൈസ കൊടുക്കൊള്ളൂ ഷവർമേ മേടിക്കാൻ പിള്ളേർക്ക് പൈസ ഇടുന്ന എത്രേ ചോയിച്ച് വേടിക്കൊള്ളൂ ആ അല്ല ഷവർമ്മ വാ വാങ്ങിച്ചൊന്നും കൊടുക്കൂല്ല പിന്നെ ചിക്കിങ്ങ് വാങ്ങിക്കൊണ്ട് കൊടുക്കും
അതെയാ
ആഹ
ആഹ് ആഹ് മറ്റേ എന്താ ബക്കറ്റിൽ ഉള്ളല്ലേ
ആഹ് അത് ന്നെ ഒരൂ ന്ത്‌ ഒരു ബോക്സിൽ ഇങ്ങനെ
ആഹ് മറ്റേ ബണ്ണും കച്ചപ്പും ബൺ ബണ്ണും കെച്ചപ്പും പെപ്സിയും എല്ലാം കൂടെ ഉള്ളൊരു കോംമ്പോ പായ്ക്ക്ല്ലേ
ആഹ് ആഹ് ആഹ് അതന്നെ
ആഹ് അത് അത് നല്ലയാ
പില്ലായൊള്ളൂസ അതോണ്ട് മര്യാക്ക് കഴിക്കാൻ പോലും പറ്റില്ല ആഹ് ജനങ്ങളെ തൊന്നും ഒന്നും ആവൂല്ല
ആഹ് മക്കൾക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടമല്ലേ ആഹ് ചെറു അത് നല്ല ടേസ്റ്റാ അതും മയോണൈസും കൂടെ ഒന്നിച്ച് അതും മയോണൈസും കൂടെ ഒന്നിച്ചിളക്കിയിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് റ്റാ ഹ് അത് ഭയങ്കര ടേസ്റ്റാ എനിക്ക് എടക്കൊക്കെ ഒന്ന്. അതെയോ. എനിക്ക് എടക്കൊക് ക്കൊന്ന് ഏ വെളീൽ പോയി കഴിക്കുന്നെക്കിഷ്ടം. എന്നു ഈ വീട്ടിലല്ലേ ഓഡർയ്ത് വേ വാങ്ങുന്ന.
ആ, കിട്ടി കഴിഞ്ഞയ്ഞ്ഞ വേറെ ഒന്നും അറിയണ്ട കഴിച്ചിട്ടെണീറ്റ് പോയാ മതി
ആ, അത് ശരിയാ. യിത് മയോണൈസൊക്കെ പറ്റിയ പാത്രോം എല്ലാം നമ്മള് കഴുകണ്ടേ. അതിനും ഭയങ്ക ങ്കര മണവു അല്ലേ?
ആ അതുതന്നെ. നമുക്ക് നല്ല ജോലിയാ. കുഴിമന്ത്യക്ക് വിളമ്പ്യരാ ആ പാ പ്പത്തെ മത്തി ഭയങ്കര മെഴക്കായിരിക്കൊല്ലോ
ആഹ് അതീ സൺഫ്ലവർ ഓയിയിലല്ലേ. സൺഫ്ലവർ ഓയിയിലിന് ഒരു ഒട്ടലല്ലേ
ആ അ അൽഫാമിനും ഭയങ്കര ഇതാണല്ലോ അ ഒരു ചോവപ്പ് നിറവല്ലേ പാത്തിലേക്ക് എടുക്കുമ്പം തന്നെ
ആഹ്. അതി കളറ് നല്ല പോലെ അവര് ചേർക്കുന്നുണ്ടെന്ന് തോനുന്നു അല്ലേ
അതെയതെ. അയ്രി പൊത്തിരി ഇല്ല താനും
ആ കാശ്മീരിൽ, അല്ല കാശ്മീരി മുളക് പൊടി അല്ലാതെ കളർ പുറമേ ചേർക്കുന്നുണ്ട് ഇതിന് കളർ കിട്ടാൻ വേണ്ടി ആ യൂട്യൂബ് ചാനലിൽ തന്നെ പറയുന്നില്ലേ ഓപ്ഷനൽ ആണ് കളർ ചേർ ഇടുന്നത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കണം കളറാണ് ഏറ്റവും മാരകമായ സാധനം വെഷം
ആഹ് എന്നിട്ട്, ആ ഇത് കൂട്ടൊക്കെ പരസ്യം ഉണ്ട്ല്ലേ
അഹ് ആഹാ
ന്റെ മക്കളെല്ലാം ടിവി കണ്ടോണ്ട് ഇരിക്കുവാ
ആഹ് ശരിയാ
ഉം ഉ
എല്ലാരും യൂട്യൂബ് എടുത്ത് അത് കാണും പിന്നെ ഓരോ ഓരോര്ത്തര്ക്ക് ഓരേ പരിപാടികള് ഇങ്ങനെ. ഞങ്ങൾ ചുമ്മാ നിങ്ങളി സമയം കളയുന്നെന്തിനാണ്. നിങ്ങക്ക് അല്ല ചെയ്യാൻ പാടില്ലന്നൊക്കെ യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെണ്ടാക്കിയിട്ടുണ്ട്
എന്തുമാത്രം പേർക്കാ വരുമാനം ഉള്ളോന്ന്റിയാവോ യൂട്യൂബിന്ന്
ആഹ് മാലകള് കൊർച്ചീര്ന്നു കുഞ്ഞിലേ ഞമ്മള് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടില്ല. ചുമ്മാ ഇത് ഇവരുടെ കണ്ട് ഇവരി ഇങ്ങനിത് രസിക്കും ഞങ്ങള് പറയും, നിങ്ങക്ക് ഇത് ചെയ്യാൻ പാടില്ലെന്ന് ചോയ്ക്കും ഉം എല്ലാർക്കും ഇപ്പ അനങ്ങാൻ പറ്റൂലല്ലൊ
നല്ല പ പണി ഉണ്ട് ടാ അതിന്റെ പുറകിൽ
ആഹ്ണ്ട് എഡിറ്റിംഗ് ഒക്കെ നല്ലേ അറിയാ നൊറ്ക്കാേ പറ്റുള്ളൂ
ആഹ്, എഡിറ്റിങ് പിന്നെ സൗണ്ട് സൗണ്ട് കൊടുക്കണം. ക്യാമറ അതുപോലെ ആയിരിക്കണം. ക്യാമറ വ്യ ക്കാൻ സ്റ്റന്റ് വേണം. അതിന്റെ ലൈറ്റ് ശരിയായിരിക്കണം വട്ട ഇല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ വെട്ടം കാണുവല്ലോ
സ്റ്റാന്റെൊക്കെ അന്ന് വാങ്ങി കൊടുതായിരുന്ന്
അതെ സ്റ്റാ
ആ സ്റ്റാൻഡൊന്ന് വാങ്ങിക്കൊടുത്തായിരുന്ന്. പക്ഷേ പിള്ളേരിപ്പം ആ അവരു മുതിർന്നല്ലോ അപ്പ പിള്ളേർക്ക് മടിയായി
ആ ഇച്ചിരി മുന്നോട്ടരും തോറും മക്കക്കും പാടാ
ആ
ഉം അങ്ങനെയാണല്ലോ മക്കളെല്ലാ കാര്യത്തിലും ചെറിയ പ്രായത്തിലെല്ലാം ചെയ്യും. ആഹ് ന്നാ ഓക്കെ ശരി എന്നാ ആ